ഹലോ. ആഹ് കേൾക്കുന്നുണ്ട്.
എന്ത് എ കൊഞ്ഞാവ ഒറങ്ങിയില്ലേ. ആ
ആ ഞങ്ങൾ ചക്കന്നാ അപ്പൊ ഓന് ഓന് കിട്ടണുല്ല അങ്ങനെങ്ങനെ നോക്കി കുയിന്താട്ടി കുത്തർക്ക ആഹ്
ഞങ്ങളും തിന്നുന്നുു ഇവിടെ ചക്ക പോത്തേക്കെ ഇണ്ടായിന ഇവിടുന്ന് മോളന്ന് താത്തതൊന്ന്
ഏഹ്
പ്പ പഴചക്കെ
ഏയ് ഇത് സാധ വരിക്കചക്കെ
നല്ല രസം നല്ല മധുരം ഉണ്ട് കൊറച്ച്
ആഹ്
എന്താങ്ങട്ട് വർത്തനം
നല്ല വർത്താനം
ഉം എന്താ ഭക്ഷണൊക്കെ ഇണ്ടാക്കിയോ തിന്നോ
ഇല്ല അഞ്ഞ് കൂട്ടാ ണ്ടാക്കണം
ഏ ചക്ക കൂട്ടാണ്ടാ
ഏ മെച്ചിണ്ടാ ആ മുട്ടിം ഉ ഉള്ളിട്ട്
ഏയ് അങ്ങനെ ഉണ്ടാക്കെ
ആ ഏ ചോറന്നന്നെ
ആ അത്ശരി ഇന്നൊക്കെ എത്തു യ്ക്കൂ ലെ ഉം മഴയ്തോ
മാമഴ പിന്നെ ഉച്ചക്ക്ശേഷം ആ രണ്ട് ആ മൂന്നര വരെ പിന്നെ പെയ്തില്ല
ഞക്ക് നാലണി ആയേര ഒന്ന് പെയ്തു കൊറച്ച് നേരം
ഏ അത് വടെത്തിയില്ല
ആഹ് അപ്പൊ ഞാൻ മീനുനെ വിളിച്ചപ്പം മീനു തന്നെ ഇവിടെ പെയ്യ്യണില്ലല്ലോ ഓള് ഫോൺ വിളിച്ചൊണ്ട്ക്കുക അപ്പൊ ഞാൻ പറഞ് ഇവിടെ മഴജണ്ട് അപ്പൊ ഇവിടെ മഴത്തില്ലായിഞ്ഞേ ആ അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങള് പഞ്ചായത്ത് മാറിയതിക്കാരും ത അത്യത് മാറിുണ്ടാാവും ഞങ്ങളെ പഞ്ചായത്തിന് മഴണ്ട് ഞൻ അപ്പൊ അങ്ങനെ പറഞ്ഞ് കാണ്ടേ പിന്നെ കൊറച്ച് നേേരം വന്നിട്ടുള്ളൂ അപ്പം
ഇൻഷാള്ള ഫെമിക്ക് രണ്ടു ദിവസം കഴിഞ്ഞ ഡ്യൂട്ടി ഉണ്ട്
എന്താണാവോ ഏ കോട്ടെ അവിടെ നിർത്തയാൽ മതിയല്ലോ എന്നാല്
ആഹ് എമ്മയും അമ്മീ ഓലാണ്ട് വളയക്കുമ്പോളെ
ആ ഓ അത് പോന്നാ പറഞ്ഞാൽ മതില്ലോ
ആഹ് എനിക്ക് ആഹ് അവിടെ പിന്നെ ഞങ്ങള് രണ്ടാളും ഓലൊക്കെ പോവയും ചെയ്യും
ആഹ് അത് കഴിഞ്ഞ് മ്മാക്കൊക്കെ കഴിഞ്ഞിട്ടും പോന്നാ മതിയല്ലോ
ആഹ് രണ്ടീസായിട്ടെ പോവള്ളു അത് ഇഞ്ഞിട്ട്
ആഹ് ആ മതിയല്ലോ ഇനിപ്പോ രണ്ടു ദിവസം പറഞ്ഞ ഇനിപ്പോ മൂന്ന് ദിവസമല്ലേ ഉള്ളൂ.
ആഹ നിങ്ങൾ വിളിച്ചിന്യാ ഇല്ലേലോ
ഇൻഷാ അള്ളാ വിളിച്ചാലും വിളിച്ചില്ലേലും പോരേണ്ടിവർക്ക് പോരല്ലോ.
ആരെല്ലാം വിളിച്ചു ഇപ്പോഴാണേ എല്ലാരും വിളിക്കും നമ്മൾ കഴിച്ചല്ലും കഴിച്ചാ പിന്നെങ്ക പരിപാടണ്ടെങ്കിൽ വിധിയുണ്ടെങ്കിൽ പിക്നിക്കിനൊക്കെ പോകുമ്പോ
ആ അത്ര ന്നാലും വാണ്ടില നിക്കാഹ് കയിഞ്ഞിട്ടിയ മതിനി നല്ലത്ക്കാവട്ടെ അത്രേ ഉള്ളൂ
അന്ന് നമ്മൾ പരിപാടി ഉണ്ടാക്കൂല, അന്ന് ദുഖത്തിനല്ലോന്നണ്ട വരാൻ പറയാൻ പോവുള്ളു
അന്, ഏത്, പരിപാടി, ണ്ടാക്കും
മിക്കാ, ആൺപിള്ളേരോട്, പറയാന, അതാണ്,
ആ, അടന്ന്, വരുന്നവർക്ക്, ഏതായാലും, വേണ്ടി, വരില്ലോ, എന്ത്യ, ഉണ്ടാക്ക കൊണ്ടോണെക്കെ അതല്ലത്, ഏടെ, ക
കാക്ക, ചക്കന്ന്, ചക്ക, ഒന്നും, രണ്ടും, പോര, ഓ എ എന്നന്നൊക്കെ, ഓ, കൂട്ടിട്ടന്ന്
ആ, ഇന്ന്, ഇന്ന്, ചോറാണ്ടിരൂരല്ലോ
ഏ, ഇന്നുച്ചാകും കൊറച്ച് വറന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ ജാസ്തി തന്നെ. വേള അവിടെ നല്ല വെല്യ ചൊള ചക്കയിരുന്നു. ആ അവിടുന്ന് ഓര് പോയപ്പളെ
മം
അവ അവിടുത്തെ കാക്ക ചകിരി, ആ ചകിരി പൊളി ഏനപ്പാ അന്റെ പേരെന്താ ചോദിച്ച് ആ, അപ്പൊ, കാക്ക, കാ, പോവാ, കാക്കെ, ക, കുൂച്ച, പോനു ഒറ്റേറെ പറഞ്ഞ പിന്നീം പറഞ്ഞു വാവി അല്ലങ്കി ഇപ്പ എന്റെ പേര് പറഞ്ഞന്നില്ലല്ലോ, അനേ
ഉം, ആഹ്ഹ്, ഹഹ
ഔ ചേച്ചി ഹ ഹ ഹ എന്താണച്ചിരി, ഔ
ആ ഹ്‌ ഓ കാക്ക വല്ലാത്ത മുതല് കാക്കയന്യണോ
ഇ ഹ്, ഇ ഹ് അതേ, അതെ
ഓന്റെ ആക്കം
അയിന് അങ്ങന അങ്ങനത്തൊക്കെ പണി കിട്ടിയ ഒയിഞ്ഞ് കുരല്ലോ?
ഏ
അങ്ങനത്തെ പണി കിട്ടിയ ഒഴിഞ്ഞ കൂടല്ലോ, ഞമ്മൾ എടുക്കണേലാർ ഓൻ സാമ്പത്ത്
ആ ഓൾ ഇരുത്തക്കലും അയിന്റെ തപ്പയെക്കെ വർക്കിതരാ ഓനോട്‌ കൂടി. എല്ലാ ആഴ്ചയിലും അതൊക്കെ അങ്ങട്ട് തന്നാണ് പോണ അപ്പോ ഓന്റെ മൊബൈൽ ഇങ്ങനെ വെക്കാ നി, മതി, മതി, മതി, ഓ, അ നേരത്തതെ ഇല്ലാ ആ ഒക്കെ ശരി. മം പിന്നെണ്ടെ അവിടെ സ്റ്റോർ റൂമക്ക് ആ താത്ത പോയപ്പം പോയനി. നോക്കുമ്പോ അപ്പ അവനും വൈത്തല പോയിന് അതാണ് കുഴപ്പംസ് കരിയ പിന്നെെട്ടച്ച സയങ്കത്തിന്റെ, കുപ്പയിലാ കു, കാട്ടി, അത്, വാങ്ങിയണ്ട
ഏ
എത്ര, പറയാനറിയില്ലല്ലോ എന്ത, അത്, വാങ്ങിയ, ഇങ്ങട്ട, ഇപ്പ, പോത്ത, ചെർുക്കാക്കക്കുന്നേനി അപ്പൊ വാങ്ങി വാങ്ങിയന്നപ്പൊ ഉമ്മാ ടബിളിന്റെ, പുറങ്ങനതണ്ട് അവിടെ ഒട്ടിച്ച് വെച്ചാ മതിട്ടോ അന്ന് പറഞ്ഞ ഓങ്ങ, നല്, ചമ, ചമച്ചന്റെറൊട്ടിച്ചെച്ച് അപ്പ അതിന്റെ അത് ഞ ഒരു സിറ്റി അവിടെ ഒട്ടി വെച്ച് ഇങ്ങ് സിറ്റി പോയപ്പോ ആ രണ്ട് ചിമ്പ് ഓർത്ത തള്ള
ഏത് ഒഴിവാക്കുന്ന ഓന്നേരം മത ഇത്ര പോയില്ലോന്ന് പറഉമ്മ ഒട്ടിച്ചെക്കാൻ പറഞ്ഞതിന് വേണ്ടി ഒട്ടിച്ച
ആ അപ്പ മെറ്റോള് ഒട്ടിച്ചു വെച് അതിന്റെ ബാക്ക് ഓർപ്പിച്ചപ്പോ
അതിന് ചുയിങ്കം ആണ് എന്ന് അവന് മനസ്സിലായി ടിന്ന് കണ്ടപോ ത്തന്നില്ലേ ഉ തിന്നാൻ പറ്റുന്ന സാധനാെന്ന് അവന് മനസ്സിലായി
അപ്പൊ എത് അപ്പൊ രണ്ടിടത് വളക്കെ
ആ ആ അത് ശരി അവിടെ മി അവിടെല്ലേ മിന്നു
ആ ഉണ്ട്
ഉം മറ്റല്ല ഒന്നും വന്നണ്ടാലോ ഇന്ന് നന്നപടന്നെ വാണ്ട ഇട്ടുവോ
ഒന്ന് നീച്ചപ്പ കാത്ത നീച്ച അഞ്ജണി ആയിണ്
അത് ശരി അതിനോണ്ട് പിന്നെ നല്ല ഉറങ്ങിണ്ടാവല്ലേ
അബന വാവക്ക് ഉറങ്ങാനായി ഉണ്ടാവും
ആ അത് ശരി താനെ ബാവന്നെ ആക്ക ആഏ
ഓർക്ക തന് ഓ മറ്റോലെ കണ്ടപ്പ ഓന് ഉറങ്ങാട്ട ആവൂല്ല എന്നാ ഉറങ്ങും മാണം ആ ഒറ്റക്ക്‌ ഇങ്ങക്കെ പിന്നെ പെ പെട്ടന്നാണ്ട് ഒച്ച്ണ്ടായി പോന ഊറ്റ
ആ അത് ശരി അങ്ങാതെങ്ങ നിന്ന ഇങ്ങോട്ട്
ആ അപ്പൊ ഓന് ഉറങ്ങുമ്പോ ഓരു മഹരിബ് ബാക്ക് കൊടുത്ത പോ മഗിരിബ് ബാക്ക് അഞ്ഞ്ഞി കഴിഞ്ഞോട്ട് പോയിന്
ഏ ആത്തെ വേൻ പോയി
ആ ഓല് രാവിലെ ഇറങ്ങീനേ പൂവിൻന്റെ അടെ പോയി പിഞ്ചു മാളും അങ്ങത്തെ അങ്ങനെ എല്ലോത്ത പോയ് വന്ന
ആ അപ്പൊ എല്ലാരുംടെ
ഓലു നാലളല്ല അതേ പോന്നെല്ലേ
ഏ ആ പിന്നെ തടി ഒല്ലോര് ഇല്ലല്ലോ ആ അയോ എന്നെത്താ ഏതായാലും ഇത ഒക്കെ ഉണ്ടാക്കി ഇവിടെ ചക്ക ഒന്ന് കുറച്ചൊക്കെ മതി വയറുവേദന എടുത്താളൂ
ആ പൊറത്തെന്തന്നോള്ളൂ കാക്ക ഇത് കളിച്ച അയിന്നോള് ഒന്ന് വരിക്ക് വക്കുക
ശരി കുരുവെക്കെ തൊലിച്ചേക്കാൻ പറഞ്ഞാണ് എന്നാൽ പണിയും കഴിഞ്ഞോളൂ
ആ ഇ ചീരാതാ ചീരാ
ആ ചീര കാര്യ ഞാൻഅന്ന് ചീര ഉണ്ടാക്കിയില്ല എന്നിട്ട് ഉണ്ടാക്കിയില്ല ഇനല്ലോ നാളെ തക്കതെ
ഇങ്ങത്തെ ഈ ഉള്ളി കൂട്ടാനും ഉണ്ടാവൂലേ
ആഇനി നാളെയെ കാക്ക വിചാരിച്ച വണ്ടേ അങ്ങന വന്നതാ
ഇല്ല നാളെ ആതാ അഞ്ഞുണ്ടല്ലോലണ്ട്
ഉ അന്ന് കല്യാണം ഇണ്ടായപ്പോളെ ചീര താഴ്
ആ അങ്ങടൊക്കെ അന്തിക്കക്കെ ഇണ്ടാക്കണേ
ആ അന്തേക്ക് ഉപ്പ്‌ മാവ് പ്പ ഉണ്ടാക്കിയനേ ഒഓലി നൂഡിൽസ് ഉണ്ടാക്കാറ
ഏ പിന്നെ കറിയേ
കറിണ്ട് ഞാൻ ഇന്നലെ ഉണ്ടാക്ക കെച്ചിന മീൻ കറിയ ആ കറിന്നെണ്ട ആരും കൂട്ടിയില്ലല്ലോ ഉച്ചക്കൊന്ന് ആർക്കും വേണ്ടല്ലോ ഒന്ന് കല്യാണല്ലേനോ
ആ
അപ്പം എല്ലരും കല്യാണത്തിന് പോയി പിന്നെ രണ്ടെണപ്പത്തിനണ്ടായിരത്തി പിന്നെ ഒന്നും കഴിച്ചില്ല ഇനിഎപ്പോ ചപ്പാത്തിയോ നൂഡൽസോ അക്കട്ടന്ന മങ്ങക്കെ ഉ ആഹ കു വർച്ചര എത്തിട്ട് അടു ഇവിളക്ക് പോയിന്ന് ആ ചിക്കൻന്തോ ഇതന്ന പടിച്ചാണ്ട് ഷവിഗിയോടല്ല അപ്പം പിന്നെ
ആഹ അത് സമി വായിച്ച ഏ ഇൻഷാ അള്ളാ പരിയേണ്ടി
ഇൻഷാ അള്ളാ നിമ്മ പോകുമ്പോ പറയണ്ടി അപ്പ അങ്ങോട്ട് പോന്നോളു ഇപ്പൊ ആക്കി തന്നോളല്ലോ
ആഹ ഞങ്ങള് ഉണ്ടാവുള്ളു ആരും രാവിലെ ഓലൊക്കെ പോവും
ആഹ പിന്നെക്കാ പിന്നെ കടക്കാ ആ കാണാനും പടിച്ചാനും ഇല്ലല്ലോ
ഏ
അവിടെ ബിക്കെ പോ
അ ഞാൻ പറയാ നൂറ അല്ലേെ പോരാ പുതിച്ച ആ പോതി എതി
ആ മത്തല്ലേ ഉ അല്ല ബുധൻ, വ്യാഴം, വെള്ളി കൊെയവേക്കാലം ചെലുപ്പോൾ
ആഹ കോൾഡ ആവ സാനല കല്യാണകുമ പോത്ത ഞളടെ മദ്രസ ഒക്കെ കഴിക്കുവവാ പി ന്നെ ഓള ഇല്ല ഞാൻ വിചാച്ച ഇപ്പനെ ആട് പറഞ്ഞ ഒറ്റക്ക ആവ്പില്ല അവിടെ അതിന് ആദ്യം അവളെ വെച്ച് നൂനൂ